ഹലോ നമസ്കാരം
നമസ്കാരം എന്തൊക്കയുണ്ട് വി ശേഷം
സുഖം
മഴയൊക്കെ ഉണ്ടോ
ഓ നല്ല മഴ വരുന്നുണ്ട്
ആഹ്
ഇതു വരെ നല്ല വെയിലേണ് ഇപ്പൊ നല്ല കാറ്റടിക്കണ്ട് പേടിയാവാ കണ്ടിട്ട്
ഉം മെല്ലാം മഴ കാറ്റടിച്ചാ പിന്നെ മേഘങ്ങളൊക്കെ പോയി മഴ പെയ്യൂല അങ്ങനെയാണ് പറയല്
ആഹ് അറിയില്ല കാറ്റ് അടിച്ചങ്ങനെ പോവോന്ന് അറിയില്ല എന്തായാലും നല്ല കാറ്റാ
ആഹ് കരണ്ടൊക്കെ ഉണ്ടോ
കരണ്ട് ഈ കരണ്ട് ഇതുവരെ ഇണ്ടായിന് ഇപ്പൊ അപ്പോൾ അപ്പടെ ഉണ്ട് പോയിട്ടില്ല
വെള്ളൊക്കെ അടിച്ചോ
ആഹ് വെള്ളൊക്കെ ആഹ് വെള്ളൊക്കെ രാവിലെ അടിച്ച് ഫുൾ ടാങ്ക് ആക്കി വെച്ചതാണ്
ആഹ് ഒരു ദിവസം എത്ര വെള്ളം എത്ര വട്ടം അടിക്കും
ഒരു ദിവസം ഒരു വട്ടം അടിച്ചാല് രാവിലെ മുതല് ഒരു പിറ്റേന്ന് രാവിലെയൊക്കെ വരെ ഉണ്ടാവും നമ്മള് അധികം ഒക്കെ തീരും നമ്മളിപ്പോ അലക്കാനാണല്ലോ കൂടുതല് വേണ്ടത്
ആഹ് വാഷിംഗ് മെഷീൻ ഉണ്ടാവുംല്ലേ
ആഹ് ആഹ് അതെ വാഷിംഗ് മെഷീനിൽ അലക്കാന് നല്ലോണം വെള്ളം വേണല്ലോ
ആഹ് അതൊരധിക ചിലവാണ്
ആഹ് അപ്പൊ തോനെക്കെ അലക്കയാണെങ്കില് ചിലപ്പോ വെള്ളം വൈകുന്നേരം ആവുമ്പോഴത്തനുമൊക്കെ കഴിയും അല്ലെങ്കിൽ പിറ്റേന്ന് വരെയുണ്ടാവും
ആഹ്
ഞങ്ങടെ തന്നെ ചെറിയ ടാങ്ക് ആണ് അഞ്ഞൂറ് ലിറ്ററിന്റെ ടാങ്ക് ആണ്
അത് പിറ്റേന്ന് വരെ ഉണ്ടാവോ
ആഹ് ഞങ്ങള് ഇവിടെ അധികം ആളില്ലാത്തോണ്ടേ
ആഹ്
വാഷിങ് മെഷീനില് ഒരു വട്ടൊക്കെ ഒരു വട്ടൊക്കെ അലക്കിയാല്
ആഹ് ആഹ്
മറ്റേത് രണ്ട് ചെറിയ മക്കളൊക്കെ ഉണ്ട്
അവരൊന്നും വെള്ളത്തി കളിക്കില്ലേ
ആഹ് വെള്ളത്തില് കളിക്കല് കുറവാണ് അങ്ങനെ അങ്ങനെ വെള്ളം ഇതാക്കി കൊടുക്കലില്ല കൊറച്ചൊക്കെ ഇതാ കൊറക്കോള്ളു കുളിക്കുമ്പോ കുളി ക്കാൻ, നേരത്തൊക്കെ കൊറച്ചേരൊക്കെ ഇങ്ങനെ വെള്ളകി വെള്ളം പാത്രത്തിലാക്കി ഇട്ടാട്ടൊക്കെ അങ്ങനെ
ഓ
അങ്ങനെ അക്കോള്ളു അല്ലാതെ കൊറേ നേരം വെള്ളത്തി കളിപ്പിക്കെല്ല
പിന്നെ അവരെപ്പോഴും കഴികലും എന്തൊക്കെ ആകുമ്പോ തന്നെ നമുക്ക് വെള്ളം ഒര അധികം ചിലലവാണല്ലോ മോ മൂത്രോയിച്ചാലും തിന്നാൻ കൊടുത്താലൊക്കെ അത് മേല് കൈകിയൊക്കെ ആവുമ്പോക്ക് വെള്ളത്തിനൊരധിക ചെലവാണല്ലോ
ആഹ് അത് ശരിയാണ്
ആഹ്
പിന്നെ ഇന്നാലും
മൂത്രയ്ക്കാനൊക്കെ പമ്പയ്സിട്ട് കൊടുക്കലാണോ
ഞാന് രാത്രി പമ്പേയ്സിട്ട് കൊടുക്കും
അങ്ങനെ
എപ്പോഴും അങ്ങനെ ഇടാറില്ല മറ്റേത് നമ്മള് പമ്പേയ്സിട്ടാ ഉള്ള്ത്തെ ജെല്ല് ഒക്കെ ക്കെ ഒഴിവാക്യാട്ട് നല്ലോണ്ണം കയ്കി ഉണക്കി ശീല വെച്ച് കൊടുക്കും അതിന്റെ ഉള്ളില്
ആഹ് പമ്പേയ്സ് എന്താണ്ട് പമ്പേയ്സ് എന്താ കാട്ടല്
പാമ്പേസ് ഞാന് ഇവിടെ അയിന്റെ ഉള്ളത്തെ ജെല്ല് ഒഴിവാക്കും
ആഹ് അയിന്
ജെൽ ജെല്ല് സാധാരണ അങ്ങനെ എന്താ കളയോങ്ങനെ കീറിയിട്ടാട്ട് അങ്ങനെ എന്തെങ്കിലും തെങ്ങിന്റെ മൊരട്ട്ക്കോ അങ്ങനെ എന്തെങ്കിലൊക്കെ അവ്ടെ ഒയിവാക്കും
ആഹ് അങ്ങനെ അലിഞ്ഞു പോവോ
ആഹ് അത് അലിഞ്ഞു പോവല്ലോ
ആഹ് വേതിയിലൊക്കെങ്ങനെ ഇങ്ങനെ കാണാ ഉപ്പ് ഉപ്പട്ട് വെക്കണേകെ ബക്കറ്റിലാക്കി ഉപ്പിട്ട് വെക് അങ്ങനെ വെക്ക് ക്കലുണ്ടോ
ഇല്ല അങ്ങനെ ഇതുവരെ വെച്ചോക്കിയിട്ടില്ല അത് ഇങ്ങനെ നമ്മള്ങ്ങനെ അവിടെ ഇടുത്ത് വെക്കണ്ടേ ഇതിപ്പോങ്ങനെട് കളഞ്ഞാല് നമ്മളെ തൊടുവിൽ അങ്ങനെട് കളഞ്ഞാൽ അത് അവിടുന്ന് അങ്ങനെട് അലിഞ്ഞ് പോയ്ക്കോളോല്ലോ
ആഹ് അപ്പൊ മഴൊക്കെ ആയോണ്ട് അങ്ങനെങ്ങട് പോവൂല്ലേ
ആഹ് മഴയൊക്കെ ആയോണ്ട് അങ്ങനെ പോകെ വെയിലാകുമ്പളാണ് പിന്നെ ഇങ്ങനെ ഇതായി നിക്കാ
ആഹ്
മയാവുമ്പോ അത് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോവും
ആഹ് അപ്പൊ വേനൽ കാലത്ത് എന്താ വേനൽ കാലത്ത് അങ്ങനെന്നെ ചെയ്യല്
ആഹ് വേനൽക്കും അങ്ങനെന്നാണ് പക്ഷെ നമ്മള് കുറച്ചൊക്കെ വെള്ളം പോണ സ്ഥലത്താ ക്കി ഇടും അപ്പൊ പിന്നെ അവിടെ ആ വെള്ളം ഇങ്ങനെ വരുമ്പോ
ആഹ്
അങ്ങനണ്ട് പോവും
ആഹ്
ന്നിട്ട് നല്ലോണ്ണം കയ്കി ഒണക്കും ഉള്ളൊക്കെ നല്ലോണം കഴുകി തിരുമ്പിട്ട് ഒണക്കും
ആഹ്
എന്നിട്ട് പിന്നെ നമുക്ക് വേണെങ്കില് ആഹ് അതു ഉപയോഗിക്കാ റിയൂസ് ചെയ്യാ അല്ലെങ്കിൽ അതല്ലോ ഒണക്ക്യാ ആഹ് കവറ് അയിന്റാ കവറുബല് കൊണ്ടോ ഈ ഹരിത കർമ്മസേനന്റെ ആളുകൾ ഉണ്ടല്ലോ
ആഹ് ആഹ്
ആഹ് ഓൽ ആഹ് ഓലതൊക്കെ കൊണ്ടോവും ഓലെഅ് നല്ലോണ്ണം കയ്കി ഉണക്കണം അല്ലാതെ അങ്ങനെ കൊടുക്കാൻ പറ്റൂല
ആഹ് ആഹ്
അതല്ലോണം കെയ്കി ഒ ണക്കിയാല് ഓല് കൊണ്ടോവും
ആഹ് അത് പിന്നെ കീസൊക്കെ അങ്ങനെയാണല്ലല്ലേതലക്കെ കി ഒണക്കി വൃത്തിയാക്കി കൊടുക്കണല്ലോ
ആഹ് അതെ അതെ
ആഹ്
നനഞ്ഞതൊന്നും അവല് കൊണ്ടോവൂല നനഞ്ഞത് മണ്ണായതൊന്നും ഓല് കൊണ്ടോവൂല്ല
ആഹ് അല്ല നമ്മള വീട്ടിൽന്നാടൊഴി ഞ്ഞ് പോകുന്നത് നമ്മുക്ക് നല്ലതാണ്
ആഹ് അതെന്നെ മറ്റേത് നമ്മളീ ഈ പ്ലാസ്റ്റിക്കും ക്കെന്താ ചെയ്യാന്നുള്ള ടെൻഷനൈക്കാരം
ആഹ്
ഇപ്പൊ തോന്ന സ്ഥലവും കാര്യങ്ങളൊക്കെള്ള ലായാൽ നമുക്കിപ്പ അധികം കത്തിക്കാൻ വയ്യല്ലോ പ്ലാസ്റ്റിക്ക്
ആഹ്
ഉം
എല്ലാ സാധനവും കൊണ്ടുപോകൂല്ലേ എല്ലാ ഡ്രെസ്സുകളും എല്ലാം കൊണ്ടുപോകല്ലോ അല്ലെ
ആഹ് ഓല് എല്ലാം കൊണ്ടോവും
അതൊക്കെ പറയാപൈസ എത്രയാകൊടുക്കല്
അത് അൻപത് രൂപ
ആഹ് എല്ലാ മാസം വരോ
ആഹ് എല്ലാ മാസോം വരുന്നുണ്ട്
ആഹ്
അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മക്കും സുഖാണ്
ആഹ് അതന്നെ നമ്മളെ വീടൊന്ന് വൃത്തിയാവും എല്ലാ സാധനങ്ങളും കൊടുത്ത്ഒഴിവാ ക്യാല് വൃത്തിയാവോലോ മറ്റെമ്മള് ഇത് കത്തി ക്കാനുള്ള സ്ഥലം കണ്ടെത്തണം കത്തിച്ചാല് മുഴുവൻ കത്തൂല
ആഹ്
അക്കണല്ല ഇപ്പൊ മഴക്കാല ആവുമ്പം പ്രത്യേകിച്ചും
പിന്നെ മണ്ണിലൊക്കെ ഇട്ടാല് പ്ലാസ്റ്റിക് അല്ലേ ഒന്ന് അലിഞ്ഞൊന്നും പോവൂലല്ലോ അങ്ങനെ അവിടെ കെടക്കും ചെയ്യും
ആഹ്
ഉം
ഒരു സാധനങ്ങൾ വാങ്ങും മ്പൊ പ്ലാസ്റ്റിക്കൊക്കെ നല്ലോകി ട്ടുവല്ലോ ആദ്യത്തൊന്നും മാതിരിയല്ലല്ലോപ്പൊ ഇഷ്ട്ടം പോലെ സാധനങ്ങളുണ്ടാവുമ്പൊ
ആഹ് ആഹ് നമ്മളിപ്പോ ഡയലി സാധനങ്ങൾ വാങ്ങണലോലാകുമ്പം എന്നും കവറയിക്കാരോ
ആഹ് അപ്പ പിന്നെ മീനൊക്കെ വാങ്ങുമ്പോ എല്ലാരും പാത്രയ്റ്റ് പോയി വാങ്ങയാണല്ലോ ങ്ങളൊക്കെ ഇ വാങ്ങലാണ് നീനക്ക വാങ്ങാൻ പോകുമ്പോ
ആഹ് അത് പ്പനമ്മള വീടിന്റെ അടുത്തേക്ക് വരുമ്പളല്ലേ
ആഹ്
ഞങ്ങക്ക് ഇവിടെ അങ്ങനെ മീന് അടുത്ത്ക്ക് വരലില്ല
ആഹ്
അപ്പൊ പിന്നെ കടേ പോയി വാങ്ങണം
ആഹ് ആഹ്
അപ്പൊ പിന്നെ പറ്റൂല
ആഹ് പറയൊക്കെ ആാവുമ്പോ കേസുകളും ഉണ്ടാവും
ഉം ഫീസുകള് നിറയ ഇണ്ടാവും
ആഹ് പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോ പിന്നെ നമ്മള് ഇത് കൊണ്ട് പോയാ മതിയല്ലോയല്ലേ സഞ്ചിയും കൊണ്ട് പോയല അങ്ങനെ കൊണ്ടുപോവലാണോ
അല്ലല്ല ഞാനങ്ങനെ സാധനങ്ങൾ വാങ്ങാനൊന്നും പോവാറില്ല ഒക്കെ ഹസ്ബൻഡ ആണ് വാങ്ങിക്കൊണ്ടിവരല്
ആഹ്
അപ്പൊ പിന്നെ ഓലിപ്പോ സഞ്ചിയൊന്നും കൊണ്ടു പോവിലല്ലോ
ആഹ്
ഞമ്മള് പോണാതിരി പോലെ സഞ്ചിന്നും കൊണ്ട് ആഹ് ഓല അതൊരു കവറ് വാങ്ങിയാ മതിയാർന്നു അങ്ങട്ട്
ഉം പിന്നെ അപ്പൊ പിന്നെ അവര് വരുന്നോണ്ട് നമ്മുക്ക് അതിനൊരു ബുദ്ധിമുട്ടില്ല കർമ്മസേന വരുന്നോണ്ട് പിന്നെ നമ്മുക്കൊരു ബുദ്ധിമുട്ടില്ല
ആഹ് ഒരു വരുന്നോൽണ്ട് അവര്ക് കൊടുത്താൽ മതി
മഴയുണ്ടാവും നമ്മളാണ് മഴൊന്നും കൊള്ളാത്ത സ്ഥലത്തൊക്കെ വെച്ച് വൃത്തിയില് വെക്കണല്ലോ മഴക്കാലയാൽ തന്നെ എല്ലാം എല്ലാ സാധനങ്ങളും ആഹ് മ മഴ നനയാത്തോടത്തൊക്കെ വെച്ച് ഉണ്ടാക്കണല്ലോ
ഉം ഉം ഉം
അതാണ് വേണ്ടിയത്
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
ഓ ഫുഡൊക്കെ കയിച്ചോ
ഇല്ല ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല മോള് ഇപ്പോ ഉറങ്ങായിരുന്നു മോള് ഇപ്പ എണീറ്റട്ടേള്ളൂ
ആഹ്
ഇനിപ്പോളായിട്ട് കഴിക്കണം
ആഹ് എന്താന്ന് സ്പെഷ്യല് ഉം ഞങ്ങള് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്ക
ആണോ
ഉം ഒന്ന് റെസ്റ്റ് എടുക്കാ വിചാരിച്ചു
ആഹ് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുല്ല സാധാ ചോറും അയിക്ക് ഉള്ള മത്തന്റെ ഇല കൊണ്ട് കറി വെച്ചത് ഇലക്കറിയാണ്
ആഹ് ഇലക്കറിയൊക്കെ നല്ലതാണല്ലോ
ആഹ് ഇലക്കറി നല്ലതാണ്
നിങ്ങളെ വീട്ടില് ഇണ്ടായതാ
വീട്ടിലില്ലാ ഞങ്ങളിവിടെ അടുത്തുള്ള താത്ത തന്നതാണ് ഓല ഓലടെ പാടത്ത് കൃഷി ചെയ്യണണ്ട്
ആഹ ആഹ്
അപ്പോ ഓല് തന്നയാ
ആഹ്
മത്തന്റെയില
അപ്പൊ കായ്ക്കല്യല്ലേ
എങ്ങനെ
കായ്ണ്ടായല്ല്ലേ മത്തൻ
ആഹ് കായ ഉണ്ടാവലുണ്ടാവും കായ അങ്ങനെ തന്നിട്ടില്ല പക്ഷെ എല തരല്ണ്ട്
ആഹ്
ഉം കായ ഞ്ഞ് ഓല് വിക്കലക്കാരെ ഇപ്പൊ കൃഷി അവര് ചെയ്യുന്നതാവുമ്പളേ
ആഹ് ആഹ് അങ്ങനെ കൃഷി ചെയ്ത് കൊടുക്കണ ആൾക്കാരായിരിക്കുംല്ലേ
ആഹ് ചെലേപ്പം കൊടു തോനെണ്ടെങ്കില്
ആഹ്
ഉം
ആഹ് നല്ലൊ അയിക്ക് ചെലവാക്കിയത് അയി മന്ന് കിട്ടുകയാണെങ്കിൽ അതനല്ലേ നല്ലത് നമ്മള് വീട്ടാവശ്യങ്ങൾക്ക് ഇട് ബാക്കി ബ്ക്കുംചെയ്യാ
ആഹ് ആഹ് ഓക്കെ